നല്ല വർത്താനം
മയണ്ടോ
മഴല്ല ഒരു ഭാഗത്ത് ഇങ്ങനെ മൂടി കെട്ടി നിക്കണു
ആ അങ്ങനെ തന്നെ വടീം മക്കളോ
മക്കളതാ അതേ കഴിച്ച് നടക്കണു
എടുതോ
ചെടുതിന് ഇപ്പ തൊട്ടിക്ക്ട്ടു
ഏ
ഉം ചായുടിച്ചോ
ചായ കുടിച്ചു
ന്ത കടി
കടിമക്കന്നും നോക്കിട്ടില്ല ചായ കടിച്ചു
നന്നായി ഞാൻ ചായുടിച്ചില്ല ഞാൻ കോറന്നു നിങ്ങക്ക്ണോ
മാണ്ടോ മാണ്ട
കൊറച്ച്
വാണ്ട വാണ്ട അത് ജ് എന്താട്ടി തന്നാലും ഇച്ച് വാണ്ട
അത് ശരി ആണെ കുടിച്ച് തടിച്ചോളിം
ഉംഉം മാണ്ടോ
ചക്കേക്കയ്ഞ്ഞൊ
ഇല്ലെ
ഏ ഇഞ്ഞെത്രണ്ണ ണ്ട്
ത്രണ്ണട്ടു ഇന്നീ നാലഞ്ചണ്ണം
ഊം പറഞ്ഞ് മധിരല്ലാന്ന്
അത് മധ്‌രല്ലടാ മഴെയ്തിട്ടേര്ക്കും
അത് ശരി
ഫസ്റ്റ് ഒന്ന് ഇട്ടാ അത് മധിരണ്ടായിനി പിന്നത്തത് മധ് രല്ല
ഉം ഉം മഴയ്താ പിന്നെ വള്ളം പീച്ചിം കൊണ്ട ക്കാരെ അപ്പൊ പിന്നെ മധുരം പോയിട്ടുണ്ടാവും
ഉം
അല്ല ലേലം ബുളി നടന്നോ
നടന്ന്കുണു തോന്നുണു ഇങ്ങളെടത്ത് മൗലൂദ് നോ ആഹ് അത് ഇവ ടെ കിട്ടിട്ടില്ല മൂന്നടിക്കാരാ മൂന്നാടിക്കാരാ തോന്ന്ണു ഇട്ത്ത്ക്ണത്
ആഹ് അവൻ പറഞ്ഞു
ഓൻ വിൾച്ക്ണോ
ഇല്ല ഓന് ഏഴുപേരൊക്കെ വിളിച്ചുത്താലേ
തന്നെ
ഉഹ്
ഇതന്നെ നാലരക്കാ തോന്ന്ണ്ട് പോയിക്കണത്
നാലരക്കൊന്നല്ല അഞ്ച് അഞ്ചോ അഞ്ചിൻ്റെ മേപ്പട്ടയിക്കുണു ഉം
കാരണം കാ കഴിഞ്ഞൊറി
ഓ അതന്നെ ഓല് പറഞ്ഞ നോക്കാതെ വിളിച്ചക്കക്കാരന്ന്
അതന്നെ ഇങ്ങട്ട് അഞ്ചെ ഇരുന്നൂറിനൊക്കെ പോയിട്ട് കഴിഞ്ഞുറ്യന്നെ
അതന്നെ
ഇല്ല നഷ്ടം വന്നിട്ടില്ല ആയിരത്തിച്ചില്ലാനല്ലേ
ഉം ആ അപ്പൊ ഓരുപിനെ വിളിച്ചിലാ ഓലാ ണെ അറ്യാതെ വിളിച്ചക്കെക്കാരം അയ്റ്റ നോക്കാതെ വിളിച്ച പർഞ്ഞ്
ആയിറ്റങ്ങക്ക് ഇപ്പതൊന്നും അറില്ലല്ലോ അഞ്ചരക്കൊക്കെ നഷ്ടാണ് അതെ ഒരു കൂട്ടരാകുമ്പോ നഷ് ട്ടാണ്
പിന്നെന്താ എത്ര കൂട്ട്രരാണെലും നഷ് ട്ടം തന്നെണ് അ ഇപ്പം പത്താൾ ഇട്ക്കാണെച്ചാ അതിപ്പോ കൊർച്ചീച്ച കൊടുക്കാന്ന് വച്ചാലും അയ്ന് മൊതല് വേണ്ടേ ഉം അപ്പം ഇക്കുറി ഇപ്പം ചുള്ളല് പൊർക്കാൻ പോകാൻ പറ്റൂല ഇഞമ്മക്ക്
ചുള്ളല് പിന്നിയൊപ്പിച്ച തേങ്ങക്കാണേ
പിച്ചണൊ
അത് ഇപോല് ചുള്ളലൊന്നും പെർക്കൂലേക്കാരം
ചോയിച്ചണ്ടി വരുലേ നമ്മള്
ഉം അ
പോട്ടെ
ഓലും ഇടുത്തോക്കട്ടെ ഓലും ഇഞ്ഞ് അടുത്തൊല്ലം ആ വാത്ത് കൂടി വരൂലന്നാ പോരെ പിന്നെ
ഇല്ലെ. ഓൾക്ക് റസ്റ്ററഞ്ഞ്
തന്നെ
ഉം ഓള് പെടെണ്ട്
അയ് ശരി ആണ് ഹ്
വേണ്ടാന്നാലും കേക്കൂലെ ഒരു പാത്രം മോ വീതൻമകടക്കുണുണ്ട് ഇഞ്ഞ് അതാ പ അവിടെ കെടന്നോട്ടർഞ്ഞാ കേക്കൂല അത് അങ്ങൻതൊരു മ്പത് വട്ട അടച്ചോരാനും തൊടക്കാനും നിക്കും
തന്നെ
ച്ചുങ്കിട്ടിട്ടില്ല കിട്ടി ഒറ്റ വട്ടം അത് ഓൾക്ക് ആയിരത്തഞ്ഞൂറിൻ്റ മേലെ കിട്ടിക്ക്ണു ആ താ പുതിയൊരു ഫോം വന്ന്ക്കുണു അയ് പൂര്പ്പിച്ചൊട്ത്തോളീ
നോക്കട്ടെ തന്നെ
പിന്നെന്താ കുട്ടി
വേറെ എന്താ അങ്ങനെണ്
ഇപ്പവന് പോക്കില്ലേ
ഇല്ല ഇഞ്ഞിപ്പോ അതാണ് ഇപ്പഅയിന് പതിനൊന്നാന്തില്ലേ
ബേജു ഒന്നിനും പോണില്ലാല്ലേ
വര്ട്ടൊ നോക്കട്ടെറിയാ ശനീം ഞായറും
ഉം
മേജ്ന്ന് ഓൻ പോന്ന് അത് ഈ പ
ഇഞ്ഞ് ഇപ്പോ ഇഞ്ഞ് ഏതാ ഇത്ണ് കഴി
ആ ഒര് ആറ് മാസത്തെ അക്കൗണ്ടിംഗ് ആണ് പഠിച്ച്ങ്ങാണ്ട് ആണ് കേറിക്ക്
ടേം എന്തേലും എട്ത്തിട്ട്
ഉം
ഉം ആദ്യം വന്നീന്റെ കേട് പ്പാ പൈസയൊക്കെ കൊടുത്ത്ക്ക്ണു
അത് ശരി
അ അപ്പ പറഞ്ഞ
വാ
ആ ഐഡിയാണ് ഇജ് അത് കാക്ക ത്തച്ചളാ എപ്പളായാല് അയ് എടുക്കണ്ടെല്ലേ
അല്ല പിന്നെ ബേജൊന്നിനും പോണ് ണ്ട
ഇല്ലെ പിന്നെ ഇതായിട്ടില്ല ശരിയായി ഇല്ല
ഉം ആപ്പാണ്ട് പാനൂര് മൂത്ത്മ്മ വന്ന് മുറിച്ചതല്ല മുറ പിന്നെന്താ
വേറെന്താ അങ്ങനെ പോണ് കൊതുക് അങ്ങനെയൊന്നുല്ല
ടീച്ചേ
ഓല്ക്ക് കൊറവുണ്ട്
മ്
അവിടെ അവുടുത്തെചാകളൊക്കെ പോയോ
എവിടേക്ക് പോകാൻ ഓൾ പോകുവെന്നുവില്ല അത് പോകുവോന്നുവില്ല അയിമ്മൽ ഒട്ടുന്നോൽ അങ്ങനെ ഒട്ടു ന്നേ ഉള്ളു
ആ
മ്
അയിനി ഈ സീസൺ കഴിയേണ്ടി വരും ചക്കേം മങ്ങേമ്ന്ന് പറഞ്ഞ അയിന്റെ ഒരു കാലമല്ലേ
ഉമ് ചക്കന്റെ വിലയെ നല്ല ഓല് വേനൽക്കൊക്കെ നല്ലുണ്ടാർന്നു
ഓനെ ഏ അഞ്ചേരെ പോയി ത്രെ
ഏ
ഏഴ് അതെ ഇത് അഞ്ചരക്കാത്രെ പോയേക്കണത് അയിനെ പറയുമ്പള് നമ്മള് കഴിഞ്ഞ ഒരു ഇതിപ്പോ ഓലറിയാതെ വിളിച്ച ടദേകരം
മ്
ഓല്ക് ഇപ്പതൊന്നും അറിയില്ലല്ലോ അഴിമന്ന് കി ഞമ്മള് ഇങ്ങനെ പെറുക്കണതും എടുക്കണത്തും ഒക്കെ ആളിനെ അഞ്ചിരുന്നൂർ മറ്റേതേഴോ
ഏഴര
ഏഴര ആ മൂന്നാണ്ടല്ലോ മറ്റേ അതുട്‌തീന
ആയിനെത്രാന്ന് അറിയില്ല
മ്
ഞാനൊരു ആറു വരൊക്കെ ഓരോ ഏഴ ഞാനു പറഞ്ഞു ഇനി വിളിച്ചാ തന്നെ നോക്കാനും പെറുക്കാനൊക്കെ നിങ്ങളൊക്കെ ആരാ ഇനി പറ്റുവെച്ചാ വിളിച്ചാ മതിയെന്നും പറഞ്ഞു
നഷ്
ഒന്നാണേങ്കിലും രണ്ടാണേലും പോകുമ്പോ പോയി പൊറതെക്ക്കൊണ്ട്വരതെ
മ് മ് മ്
മ്
ഇബടന്ന് തന്നെ നമ്മൾ എത്തുന്നെങ്ങോട്ടാ ഇബടുന്ന്
പിന്നെന്താ
വേറെന്താ അങ്ങനെ പോണു
മ് കൊചോന്നോ
ആഹ് ഓൾ നാ നാലുവയസ്സ്
ഉമ് അതു ശരി ഹോസ് പിറ്റലിൽ പോകൂല
ഇനി ഇരുപത്തിയാറാംതിയാണ് പോകണ്ടത്
അപ്പൊ നീ രണ്ടാഴ്ച കൂടുബോ ചെല്ലാ പറഞ്ഞിട്ടില്ലേ അപ്പൊ
ഇരുപത്തിയാറതിയാണ് ഇനി പോകേണ്ടത് അന്നേക്കാര് അന്നേക്കാരം പിന്നെ പറയാ
ഉം ആ വ ശരി
അങ്ങനെക്ക വ
അെ അങ്ങനെയൊക്കെയാണ് രാവിലെച്ച ഈച്ചി വൈനറച്ചാ കൊതുപ
ഓ
ഉം രാവിലെ ഈച്ച വൈകുന്നേരം കൊതുകുന്നാറാ
സിറ്റ് ആണല്ലോ
ഉ വാങ്ക രസ്ഥസ്ഥാണ് ജാസ് ഇഷ്ട ആഹ ശിസ് ഇത്തം അത് ശരി
ിഫ്റ്റ് ഷിഫ്റ്റ് രാവിലെ കൊതുുകുമ്പ വൈുന്നാ രാവിലെ ചഈച്ചിയും വൈകേരം കൊതുക്കും ഒരു രണ്ട് ഷിഫ്ി
ഉം ആയിക്കോട്ടെ അവിടക്കുംവാേണെങ്കും ഷിഫ്റ്റ് ചെയ്യാ
പെണ്ടോ
അയത് എന്നാല ഇപ്പൊ കാര്യമുള്ളൂന്ന് കൊതുകൾക്ക് മനസ്സിലായി
ആഹ എന്ന്ത്യത്തന്നാല്ല കാര്യാണ് ഉം
ഉ വിച്ചെണ്ണട ചൂടു ന്നില്ല
ആഏ
എ ചൂടഓ മൂട കെട്ടൊണ്ട തന്നെ ഇവിടെ മഴ ഉണ്ടായിന്നന്ന
ആഹ രാവിലെല്ലേ പൊടിയ രാവിലെ മഴഴ്തിട്ട് പിന്നെ നല്ല വെയിലൊക്കെ കി
ആഹ വെതൊക്കെ ഇണ്ടായിനു
ഹം നമക്ക് ഈ കുഞ്ഞുണ്ണിനെ വേണോ ഈ കുഞ്ഞുണ്ണിനെ വേണോ ആച്ചന്നും ഇതിലിണ്ടാക്കണ്ടാ ആഹ
അബജാല അന് പോലെ തൊട്ടിൽ ഇട്ടു പറഞ്ഞു
തോട്ടേനർത്ത
ഇത് തരി കിടക്കൊക്കെല്ലേ ഇ കുടിച്ചാ കൊടുക്കേ
അത് തന്നെ കുടിച്ചാൻ കൊടുത്തത എടുത്തായി
ആഹ കാക്കൂനെ മേരിപ്പിച്ചോളാവ നോക്കുവല്ലോ
കാക്കുന്നോക്കക്ക ചിച്ച കാക്കന പോ എങ്കര ബിസ്യാനെ
ഏ സൈക്കളമേക്കരാ
ഉം
അതാർടെ ഫിദൂന്റെ ശരിക്കിട് കാലെത്തണില്ല
ഇതില്ലേ പാലിനൊക്കെ പോവാൻ കൊറേ ചോയിച്ചു കാലെത്താത്ത സഹക്കണ്ട പോണ്ടാറ് അത് കൊറേന്ന് പറഞ്ഞാല് കബീർ മാമന്റെ ഏട്ടന്റെ കടയാണ് കുറച്ചങ്ങിട് പോണം
ഫിദ പോകാൻ മടി ഉണ്ടോ പു
പ്പൊ പോയിട്ടില്ലെങ്കി മടിയാണ് രാവിലെ പള്ളേടുതും പറേം
അതാ താത്ത എന്ത പോകാത്തെ
താത്ത രണ്ടു ദിവസം പനി പനീം ജലദോഷോം പിടിച്ചിട്ട് പോയില്ല അപ്പൊ എനിക്ക് പള്ളിയിലെത്തും പേടിയാഇതൊക്കെ
ശരിയാ ഇനിയിപ്പ അത്തോടതോനെ
ഉം ഓൻ സ്വയിര്യം കൊടുക്കൂലാന്ന് പറഞ്ഞി ഉ മ്മച്ചിയെ ഇന്റെടുത്തേക് കൊണ്ട് വരു നെറച്ചപള്ളേത്താണു ചുമ്മാനൊക്കെ
ആ
ആ ന്ത്‌ നിച്ചോ അപ്പോ ചി പോണം ച്ചാ അവിടെ നിക്കണംന്നാ ആന്ന്ന്നെ
ആ
ആപ്പോ അപ്പ ഇന്നലെ കൊണ്ടുപോവ്വാനൊക്കെ വന്നു ഞാൻ പറഞ് ഉച്ചക്കെണം വരാൻ പറ്റുങ്കി കൊണ്ടോവാൻ
അത്താഴ്ചതല്ലേ
ഹം